ഹലോ
കേക്കാവോ
ആഹ് കേക്ണ്ട്
സുഖണോ
ആഹ് സുഖം
പിന്നെ എന്താ വിശേഷം കഴിച്ചോ
ഓ കഴിച്ചു
കഴിച്ചു പിന്നെ നല്ല വിശേഷം മഴയൊക്കെ ണ്ടോ
ഇപ്പം മഴയില്ല
ആഹ് ഇന്നലൊക്കെ ഭയങ്കര മഴയായിരുന്നല്ലോ
മ്മ് ഇന്നലേം മനിയാന്നൊക്കെ മഴയായിരുന്നു ഇന്ന് രാവിലെ ണ്ടായിരുന്നു ചെറിയ മഴ
അഹാ ഞാൻ താമസിക്കുന്നട്ത്ത് മഴെ മഴയില്ലട്ടോ നല്ല ചൂട് ഇല്ല ഇല്ല നല്ല ചൂട് ആണോ പിക്കത്ത് രണ്ട് മൂന്ന് ദിവസായിട്ട് നല്ല മഴയാന്ന് പറയുന്നുണ്ടായിരുന്നു
അതെ അതെ നല്ല മഴയായിരുന്നു
പിന്നെ എന്താ പരിപാടി ഇനിം കുട്ടികളൊക്കെ വന്നോ
ഇല്ല ഇല്ല വന്നില്ല
വന്നിട്ടില്ല സ്കൂളീന്ന് ആയിന്നു സമയായി വരുന്നു ല്ലേ ഇ ഇ ഇവിടെക്കൊ ണെലെ ഞാൻ താമസിക്കുന്ന സ്ഥലത്താണെങ്കിലേ സ്കൂൾ ടൈം ഉ ഉച്ചവരേ ഉള്ളൂ
ആഹ്
രണ്ട് മണിവരെ.
ഏ ഇവിടെ വൈകിട്ട് നാല മണിവരെ മൂന്നര വരെക്കെയാ.
ആ ഞാനൊക്കെ ഞാൻ പഠിച്ചതൊക്കെ അങ്ങനെ തന്നെയാ പക്ഷെ ഇവിടെ വന്നി ഷേ ഞാനിപ്പ താമസിക്കുന്ന സ്ഥലത്ത് രാവിലെ സെവൻ ടു ടു ആണ്.
ആഹ്
അപ്പോ ഉച്ചക്കരു രണ്ടര മൂന്ന് മണിയാകുമ്പോ കുട്ടിയോള് വീടെത്തും.
ആ സെവൻ പോണ്ടേ സെവൻ ഓ ക്ലോക്കിന്.
അതെ അതെ പക്ഷെ നല്ലയാട്ടോ.
അതെ നല്ല പാടായിരിക്കുംല്ലേ?
അല്ല കുട്ടികൾക്കത് നല്ലതാണ് കാരണം രാവിലെ എണീ കഴിഞ്ഞിട്ട് അവർക്ക് ഒരു മൂന്ന് മണി തട്ട് അവർക്ക് ബാക്കി ഫുൾ ടൈം എന്ത് പടി ട്ടത് കളിക്കാനാണെങ്കില എക്സ്ട്രാ എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യാനാണെങ്കിലും
സമയണ്ടാവും.
ആഹ് ഇഷ്ടം പോലെ സമയമണ്ട്.
ഉം ഫുഡ് കൊണ്ടണോ അല്ലെ വീട്ടിൽ വന്നിട്ട് കഴിക്കുവോ.
അല്ല അവര് നമ്മളിപ്പോ ബ്രേക്ക്ഫാസ്റ്റന് കൊണ്ടു പോകുന്ന പോലെ ആ അവര് കൊണ്ടുപോക ഒരു പ പത്തുമണി പത്തരൊക്കെ ആവുമ്പോ അവർക്ക് ആ ലഞ്ച് ടൈം ഉണ്ട് ആ പിന്നെ ശരിക്കും ലഞ്ച് അവര വീട്ടിൽ വന്നിട്ടാ കഴിക്കുന്നേ.
അതെ അതെ അല്ലാതെ രാവിലെ ഏഴ് മണിക്കൊന്നും നല്ലോണം ഭക്ഷണം കഴിക്കാൻ കഴിയൂലല്ലോ?
ഇല്ല ഇല്ല ചെറുതായിട്ട് ഇ ദല് കഷെ കഴിക്കുന്ന കുട്ടികളുണ്ട് കേട്ട കേട്ടോ ഒരു ഗ്ലാസ് പാലും എന്തെങ്കിലും അതിന്റെ കൂടെ കഴിച്ചേച്ച് പോയിട്ട് ഒരു പത്ത് മണിയൊക്കെ ആവുമ്പോ പക്ഷെ ഞങ്ങൾ ഞാൻ നോക്കിയിട്ട് ഒരുപാട് ടൈം കുട്ടികൾക്ക് കിട്ടുന്നുണ്ട്.
ആഹ് അതുണ്ടാവും അല്ലാതെ ഈ വൈകുന്നേരം നാലര അഞ്ച് മണിയാകുമ്പോം വീട്ട വീട്ടിലെത്തിയാൽ പിന്നെ അവർക്ക് ക്ഷീണയിരിക്കും.
ഒന്നും ചെയ്യാൻ പറ്റില്ല. അവര് ഒന്ന് അവർക്ക് ക്ഷീണം പിന്നെ അവർക്ക് അവിടെ ടൈം അത് കഴിഞ്ഞ് എത്ര സമയം കിട്ടും പിന്നെ
പിന്നെ അവർക്ക് ഹോം വർക്കുകൾ തീർക്കാനുണ്ടാവും
അതെ അതെ അവ് അവ
അ
വേറെന്നും ചെയ്യാൻ പറ്റില്ല സത്യം പറഞ്ഞ സ്കൂൾ ടൈം കഴിയുന്നവരെ അവർ ക്ക്‌ വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല.
ഇല്ല ല്ല
പക്ഷെ ഇവിടെ കുട്ടികള് ഒരുപാട് എക്സ്ട്രാ ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട്.
ആഹ് കൊറച്ച് നേരത്തെ ആഹ് എഴുന്നേൽപ്പിക്കണം കൊറച്ചു നേരത്തെ അല്ലേ?
ആ പക്ഷെ അത് ശീലായിക്കഴിഞ്ഞാൽ നമുക്ക് വല്യ പ്രശ്നം കുട്ടികൾക്കും വലിയ പ്രശ്ന ഇല്ല. നമുക്കും വല്യ പ്രശ്നം ഇല്ല ഇല്ല ഇല്ല.
അതെ അതെ എ
ബുദ്ധിമുട്ട് അത്രയേ ഉള്ളൂ ഒരു സ്റ്റാർട്ടിങ്ങിനൊരു ബുദ്ധിമുട്ടുണ്ടാവും. ആ അല്ലാണ്ട് വേറെ പ്രശ്നന്നുല്ല.
അല്ലെങ്കിലും നേ അതെ നേരത്തെ എണീക്കുന്നത് നമ്മളെ ഹെൽത്തിനും നല്ലതാണല്ലോ?
ആഹ് അത് കുഞ്ഞുങ്ങൾക്കും നല്ലതാണ് നമുക്ക് മുക്കും നല്ലതാണ് നമുക്കും ഒരുപാട് ഒരുപാട് സമയം കിട്ടും.
നമുക്കും ആ സമയം കിട്ടും നമ്മളെ ആരോഗ്യത്തിനും ഒരു ഒരു ഇത്ണ്ടാവും. ഇത് വൈകി എണീറ്റാലാണ് ആ ദിവസം അന്ന് പോയി.
അഞ്ച് അഞ്ച് മണിക്ക് എന്തായാലും എണീറ്റേ പറ്റൂ നമുക്ക്.
അതെ
അപ്പൊ വർഷങ്ങളോളം നമ്മൾ അങ്ങനെ അഞ്ച് മണിക്ക് എണീക്കുമ്പഴേ
അതെ അന്നപ്പം എണീറ്റ് പോവും
ആഹ് എണീക്കും പിന്നെ ന ഈ കുട്ടികൾ ആ ഏഴ് മണിക്ക് കുട്ട കുട്ട്യാള്പോയി കഴിഞ്ഞാ പിന്നെ നമുക്ക്ന്തോര സമയണ്ട്
ഉണ്ടാവും അതെ അപ്പഴത്തിനും ചായൊക്കെ ആവല്ലോ?
അതെ അതെ ഞാൻ എപ്പഴും ഞൻ എപ്പഴും പറയും. ഇങ്ങനെ നാട്ടിലും അങ്ങനെ കുട്ടികൾക്ക് ഇങ്ങനത്തെ ഒരു സമയം കൊടുത്തിരുന്നെങ്കിൽ എന്ത് നല്ലതായിരുന്നു എട ക്കങ്ങനെ പറഞ്ഞ് കേട്ടു പക്ഷെ അതിനെ
അതെ അതെ എന്തായാലും വർക്ക് ചെയ്യുന്നുണ്ടോ?
ഹലോ
ശ ശ
ഹലോ
കേ ആ കേക്കാം കേക്ക എടക്ക് സൗണ്ട് ഒന്ന് മിസ് ആയിട്ടോ ഉം ഇന്നെന്താ സ്പെഷ്യൽ ഇണ്ടാക്കിയേ? ഇല്ല ഞാൻ ഹൗസ് വൈഫാണ്
ഉം സ്പെഷ്യല് ഇന്നലത്തെ ചിക്കൻ കറി ആയിരുന്നു പിന്നെ വൻപയർ തോരൻണ്ടാക്കി ചമ്മന്തി പൊടിച്ച്
ചമ്മന്തി പൊടിച്ചു തേങ്ങ തേങ്ങാ ചമ്മന്തി അല്ലേ അങ്ങനെയല്ലേ ആഹ് ഉം ചോറിന് ചമ്മന്തി പൊടിച്ചെടുക്കോ
ആഹ് ചോറിന് ഞങ്ങള് പൊടിക്കും
ആഹ് ഞങ്ങള് ഇഡ ഇഡ്ഡലിക്കൊക്കെ എങ്ങനെ പൊടിക്ക ക്യത് പൊടിച്ചെടുക്കാറ്ണ്ട് ചമ്മന്തി
ഇഡ്ഡലിക്ക് ആ ഇഡ്ഡലിക്ക് ചമ്മന്തി കുറച്ച് ലൂസായിട്ട് ഇത് ലൂസ് ല്ലാതെ വെളിച്ചണ്ണല് കടുകൊക്കെ ഇട്ട് താളിക്കും
എങ്ങനെ ഉണ്ടാക്കണന്ന് പറഞ്ഞു തരാവോ നോർമൽ ചമ്മന്തിയാണോ?
അതെ നമ്മള് വെളിച്ചെണ്ണേല് വറ്റൽമുളക് ഇട്ട് വാട്ടീട്ട്
ആഹ്
ഏഹ് പിന്നെ കൊച്ചുള്ളിയും ഒര് ഇത്തിരി പുളി കറിവേപ്പില തേങ്ങ ഇതെല്ലാം കൂടി വെളിച്ചെണ്ണയിലിട്ട്
ഓ അ അങ്ങനെ അ അങ്ങനെ ഞങ്ങ ചെയ്യാറില്ല കേട്ടോ
ഉപ്പും കൂട്ടി നമ്മള് മിക്സിയിലിട്ടൊന്ന് കറക്കിയെടുക്കും വേണമെങ്കിൽ പിന്നെയും വറവ് ചെയ്യാം.
ഓ ഞങ്ങൾക്ക് ചമ്മന്തിന്ന് പറഞ്ഞാലേ തേങ്ങ ചെരകുന്നു അതില് കെറച്ച് മൊളക് പൊടിയോ അല്ലെങ്കിൽ മൊളകോ ഉപ്പ് ഉ ഉളി ചെറിയ ഉള്ളി ഇത്രയും ചേർത്തിട്ട് ചതച്ച് എടക്കും ഒരുവിതം ഒരു മീഡിയം സൈസല് അരഞ്ഞും പോകില്ല എന്നാൽ നന്നായിട്ട് ചതക്കിയേം പാടില്ല ഒരു മീഡിയം സൈസില് എടുക്കും. അതില് വേണമെങ്കിലിൽ മാങ്ങ മാങ്ങ ചേർക്കാം. ഇഞ്ചി ചേർക്കാം അപ്പൊ ഇഞ്ചി ചേർത്താൽ ഇഞ്ചി ചമ്മന്തി ആയി.
ആഹ് വെളിച്ചെണ്ണയ ആയിട്ടുള്ളതില്ല
ഇല്ല ഇല്ല ഇല്ല ഇല്ല ഇല്ല ഞാൻ ആദ്യ ആയിട്ട് കേൾക്കുന്നെ
അപ്പൊ എന്തിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും വെളിച്ചെണ്ണ ചേർക്കല്ല നമ്മള്
ആഹ് പിന്നെ ഞങ്ങള്ൾ ഇതേ ചമ്മന്തിപുളി ചേർക്കാണ്ട് അരച്ചിട്ട് വെള്ളം ചേർത്ത് ദോശക്കൊക്കെ ഉണ്ടാക്കും. കടുക്ക് വറത്ത് എടുക് ആഹ് ആഹ് അതെ അതെ ഇതൊന്ന് വഴറ്റി എടുക്കുന്ന പരിപാടിയില്ല കേട്ടോ ഞാൻ ആദ്യയിട്ട് കേട്ടതാ
ഇതൊന്ന് ചെയ്ത് നോക്കി നല്ല ടേസ്റ്റ് ഉണ്ടാവും നമ്മള് വറ്റൽ മൊളക്ണല്ലോ എടുക്കുന്നത് മൊളക് പൊടിയല്ലല്ലോ?
ആഹ് അതെയതെ ആഹ് അതെപ്പോഴും നല്ല ടേസ്റ്റ ആണല്ലോ അങ്ങനെ ചെയ്യുമ്പോ?
ആഹ് അതെ അതെ അങ്ങനെയൊക്കെ ഉണ്ടാവും പിന്നെ ആഹ് വീട്ടി വിട്ടിൽ സ്വന്ത അകുമ്പോ എന്തെിലൊക്കെ ഒരുഒപ്പിക്കൽ ഉണ്ടാവും യൂട്യൂബ് തുറന്നാല് കാണാത്ത ഒന്നുംല്ലല്ലോ എളുപ്പ ഉള്ളതും എളുപ്പമില്ലാത്തതും എന്തല്ല
കൊറെ മടുത്ത് കഴിയുമ്പോൾ നമ്മള്അതിൽ നോക്കി എന്തെങ്കിലൊക്കെ ഉണ്ടാക്കാൻ നോക്കില്ല ശരിക്ക്
അത് അതെ എളുപ്പത്തിനൊക്കെ നമുക്ക് ചിലപ്പോ ഒരു മടി പിടിക്കലുണ്ടല്ലോ ആഹ് മടിയൊക്കെ വരുന്നരോ എളുപ്പ ഉള്ള എന്തുണ്ട് ഇണ്ടാക്കാനും
ഞാൻ നോക്കിട്ട് ഏറ്റവും എളുപ്പമുള്ള ഒരാളുടെ ഒരു ഇതുണ്ടല്ലോ ഒരു ഷാൻജിയോ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ര സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് ആഹ എന്ത് പെട്ട ആഹ് എത്ര പെട്ടെന്നാണ് അത് ഉണ്ടാക്കാനായിട്ടൊക്കെ കാണിക്കുന്ന സമ്മതിക്കണം
ആഹ് കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച്
ആഹ് നമ്മൾ ഇവിടെ ഓരോ എടുത്തു ഉണ്ടാക്കി വരുമ്പോ എത്ര നേരമാണ് പോകുന്നത്
അതെ അതെ സമയം പോകുന്നത് അറിയൂല
അതെ ഞാൻ ഇങ്ങനെ മടുത്തിട്ട് എന്നും എന്താ ഒരേ സാധനംന്ന് പറിഞ്ഞ് ചിലപ്പോ എടുത്ത് നോക്കും അപ്പൊ എ എന്തെങ്കിലും ഒരു സാധനം കിട്ടും
അതെ അതെ നമ്മൾ അതെ വീട്ടിലുള്ള സാധനം വെച്ച്
ആഹ് അതും പ്രത്യേകിച്ച് ഒന്നും വേണ്ട എക്സ്ട്രാ സാധനങ്ങളൊന്നും വേണ്ട ആഹ് ഇപ്പഴുഇട്ട് ആഹ പക്ഷെ എനിക്ക് തോന്നി ഇപ്പോ വളരെ കുറച് ഇടുന്നുഉള്ളൂ മറ്റത് റെഗുലറിടുന്നുണ്ടായിരുന്നു ഇപ്പോ ആഹ് കൊറെ കാല ഇപ്പോനമ്മള് പണ്ടൊക്കെ ഇണ്ടല്ലോ ഞാനൊക്കെ വനി ഥ വായിച്ചിട്ട് കൊറെ സാധനങ്ങൾ ഉണ്ടാക്കാൻ പഠിച്ചി
അന്നൊക്കെ അതില് ആഹ് പൊടിക്കൈകളായിട്ട് ടിപ്പായിട്ടും ഒക്കെ അതില്ല ആയിരുന്നു ഉണ്ടാവല് ഇപ്പോ പിന്നെ ഫോണ് നോക്കിയാൽ മതിയല്ലോ എല്ലാ
എന്താണ് ഏത് രാജ്യത്തെ സാധനം വേണ ഇണ്ടാക്കാം
അതെ അതെ എന്തെല്ലാം ഡിഷുകൾ ഉണ്ട്
അത് ഉണ്ടാക്കാനുള്ള ഇഗി സാധനങ്ങൾ കിട്ടുകയും ചെയ്യുമല്ലോ ഇപ്പൊ നാട്ടിൽ
ഓ കിട്ടുകേയും ചെയ്യൂ പിന്നെ ഇതില് നമ്മള് ഫോൺ ആട തൊർന്നച്ച് ആഹ് ഞാൻ ഇന്നലെ എന്താന്നാ ബട്ടർ ചിക്കൻ ബട്ടർ ചിക് ക്കൻ ഇണ്ടാക്കി ഇതില് നോക്കികാഞ്ഞ് എളുപ്പള്ളത് ഏതാ നോക്കിട്ട്
അഹാ
അങ്ങനെ ഇണ്ടാക്കി ഏ ബട്ടർ ചിക്കൻ അടിച്ചോകാണ്ടി പലേ ജാതീല് ഉള്ളോ ഇണ്ടാവും. നമക്ക് ബട്ടർ വേണതിന്
ആഹ് ഇവിടെ ഉം ഇവിടെ ഇണ്ടല്ലോ ഹലോ ഇവിടെ ഇണ്ടല്ലോ ഞാൻ താമസിക്കുന്ന അടുത്ത് ആഹ് കേക്കാം കേക്കാം എടക്ക് സൗണ്ട് ഒന്ന് കട്ടായിട്ടോ ആഹ് ഞാൻ താമസി തമസിക്കുന്നിടത്ത് ഇഷ്ട പോ മീൻസ് വളരെ ഒത്തിരി എന്താ പറയാ ഈ ആഹ് ബട്ടർ ചിക്കൻ തവാ ചിക്കൻ ഇങ്ങനെ കൊറേ ഐറ്റം കിട്ടും.
ആഹ്
അപ്പൊ എന്താറിയോ ഉണ്ടാക്കാൻ മടിക്കും കഴിക്കണോന്ന് തോന്നുമ്പോ
ആഹ് അത് വീടിന്റെ അടുത്ത് അടുത്ത് ഇണ്ടങ്കിലും നമ്മൾ പോയി വാങ്ങിപ്പോവും
ആഹ് അപ്പൊ പിന്നെ ഇവിടെ പൊതുവെ ആ ആ സാധനങ്ങൾ ഇഷ്ടം പോലെ കിട്ടും അപ്പൊ നമ്മൾ അത് ആ വാങ്ങാൻ നോക്കും ഓ പിന്നെ ഇല്ലഅത് കൊറേ പണി ചെയ്യണ്ടേ അതിന്
അതെ അതെ മെനക്കെടണ്ടല്ലോന്ന് വിചാരിച്ച് പക്ഷേ ബട്ടർ ചിക്കൻ എളുപ്പാണ്‌ട്ടോ ഉം അത് എളുപ്പാണ് ചിക്കൻ പൊരിച്ച് ബട്ടറില് ചിക്കൻ പൊരിച്ചെടുത്തിട്ട്
ആഹ്
നമ്മുടെ തക്കാളി ഉള്ളി പച്ചമുളക് ഇഞ്ചി ഉം വെളുത്തുള്ളി കറിവേപ്പില ഇതെല്ലാം കൂടി വാട്ടിയിട്ട് അയില് പിന്നെ കാശ്മീരി പൊടി ഏഹ് അമ്മളെ ഗർ മസാല ഉം മഞ്ഞപ്പൊടി ഇതെല്ലാം കൂടി ഇട്ടിട്ട് വാട്ട്യാ നല്ലണം വാട്ടിയിട്ട് നമ്മള് മിക്സിയിൽ അരച്ചെടുക്ക ചെയ്യ
ഓക്കെ
മിക്സിയിൽ അരച്ചെടുത്തിട്ട് ഈ പൊരിച്ച വെച്ച ചിക്കനിലേക്ക് ഒഴിക്കും നമുക്ക് എത്രയാണോ ഗ്രേവി ആവശ്യള്ളത് അത്ര ആ വെള്ളം ഒഴിച്ചിട്ട് റെഡിയാക്കും അയിന്റെ പിന്നെ മല്ലിയില തൂവും
അതെ അതെ അല്ല അധിക അധിക പണിയില്ലല്ലേ
പണിയില്ല
പണി മാത്രല്ല ഒരുപാട് സാധനങ്ങളും ഇല്ല നമ്മള് വീട്ടിലുള്ള സാധനങ്ങൾ മാത്ര
ഇല്ല ഇല്ല പിന്നെ ആ പിന്നെ അണ്ടിപ്പരിപ്പൊക്കെ ഇണ്ടെങ്കില് ഇത്തിരി അരച്ച് ചേർക്കാം പിന്നെ കൊറച്ച് ലാസ്റ്റ് ആഹ് ലാസ്റ്റ് കുറച്ച് ഫ്രഷ് ക്രീം ഇണ്ടെങ്കില് അതു ഒഴിച്ച്കൊടുത്ത് ഇളക്കി തെളവരുമ്പോ നിർത്തിക്കാൾഞ്ഞാ മതി
ഇതിന് മറ്റേ ഇതിന് മറ്റേ കസൂരി മേത്തി ചേർക്കില്ല
ആഹ് കസ്തൂരിമേത്തി മറന്ന്പോയതാ കസ്തൂരി മേത്തിം
അത് അതിലെപ്പോഴും ഇണ്ടാവല്ലോ ഇങ്ങനെ നർച്ചിട്ടേക്കുന്നെ
അതെ അത് നമുക്ക് പൂരിക്കോ ചപ്പാത്തിക്കോ എല്ലാ ത്തിനും കൂട്ട പത്തിരിക്ക് ചോറിന് വരെ ഞങ്ങള് കൂട്ടാറുണ്ട് അള്ളോഹ് കഴിക്ക
എനിക്ക് ഇഷ്ടാണ്
ഇന്നാല് ആയിക്കോട്ടെ
ആഹ് ശരി എന്നാല്
ഓ ശെരി